ആ പ്രിയ ഇപ്പോളും വി
കാര്യം നിർ
ആ ഉം കാര്യം അവർ ഇത് വേണ്ട പറഞ്ഞു പോല ഡൈവോസആയോ ഇല്ലേ അറിയില്ല ഇവൾ ഉപ്പിട്ടോ ഇല്ലേന്ന്റിയില്ല അവളിപ്പോ വണ്ടിയക്കടുത്തല്ലേ സ്കൂട്ടി പോവ ഓക്ക് ചേച്ചിന്നുമില്ല ഓക്ക് അനിയനാ
അനിയനോ ഓ പെണ്ണോ ഓള്ന്നെയള്ളു ആ പിന്നെ ഏട്ടനൊന്നുല്ല
അനിയൻ അനിയന്
അനിയൻ മാത്രേ ഉള്ളൂ അനിയനും ഓളും മാത്രമേ ഉള്ളൂ അ ആ
ഉം ഊന്ന് തീരെ വണ്ണല്ലേ പെണ്ണ് ഇപ്പൊ ഉംഅന്നന്നെ അയിൽ അയൽല്ല മറ്റേ സ്കൂട്ടിൽ പോണ് കണ്ട മറ്റൊ കാറ്റടിച്ചാൽ ഓള് പാറും
വെറു സ്കൂ വെറു സ്കൂഊട്ടി പോണ പോലെ മനുഷ്യന്മാർക്ക് തോന്നോ
അങ്ങനെന്നെയണ് ന്നിട്ട് ചെലപ്പോകാണാ ഒരു ത തടി വെച്ചിട്ട് സ്കൂട്ടിൽ ഇങ്ങനെ പോണു വല്യ ഉം ജോലിക്കാരി പോലെയാണ് ഉം പിന്നെ എങ്ങനെ ചെലപ്പം ഇണ്ടാവും ഏ ഇന്നോടൊന്നും മുണ്ടില്ലയേ ഞാനങ്ങണ്ടും മുണ്ടില്ലയേ
ആ ആ
വല്ല്യ അളയിക്കുന്നു
ഉം ഉം
ചെലപ്പകാണാമറ്റേ ഈ മൂട്ടിനോളത്ത ഒരു ഉടുപ്പ് പോലെ ഒരു ചെറിയൊരു ഡ്രസ്സ് ഇട്ടിട്ട് നടക്കുന്നു
ആ ആഇപ്പൊ എന്തിനാ പോന്ന് പറഞ്ഞ
അപ്പൊ അവള് നിങ്ങളോന്താ പറഞ്ഞിന്ന് പത്താം ക്ലാസ് മറ്റതിന് പോയപ്പോ
എന്തോ വക്കിയില്ല എന്തോ ഇതിലണ് എന്തൊക്കെയ പറഞ്ഞിന്
ഉം ഗൂ മസ്ത ആയിറ്റക്കെ ഗു മസ് ത്തക്കായിട്ട് പോവല്ല പറഞ്ഞിന് അയിന്നെന്നെ തോന്ന് എന്താ അവ എന്തിനൊക്കെ പോവുണ്ട്
ആ പിന്നെപ്പൊ എന്താ പറയുന്ന് ജംഷീനാനൊക്കെ കാണലുണ്ടോ
ജംഷിനാനക്കെ കണ്ട കാലം മറന്നക്കുണു
ഏ
മ് ജംഷിനനൊക്കെ ഇനീ ഏതു കാലത്ത് കണ്ടാതാ ഓക് കണ്ടാ തന്നെ ഇ അറിയോന്നാവ അവളൊക്കെ ജംഷിന ഷെറീനനെക്കെ എന്ന് കണ്ടതാ ഷെറീനന്ന് അജിത അജിത
എടിശേറിനന്റെ താത്താനെണ് സുഹ്റാന്റെ മൂത്താപ്പാടെ മകൻ കെട്ടിക്ക്ണ്
ആ ലാസ്റ്റിത്തെ താത്താനല്ലേ ചെറുതിനെ
എന്താ പേര് പോ ഒളെ
എന്താ പോറ റഹീ എന്താ എന്താ റഹീമേ എന്താ അങ്ങനെല്ലെ പേരല്ലേ ഉം പേര് റഷിതെ റാഷിതെ റാഷിതെ അങ്ങനെ എന്താ പേരല്ലേ എന്തൊരു പേരാണോ ന്നിട്ട് കുട്ടിയായോ
ഇല്ലടി അയിന് കുട്ടിണ് അയിന്ന് ഏത് നേരം കേടാ താണ്ടൽ വേദനിം അങ്ങനെക്ക ആയിറ്റ് അവിടെ കെ ആ ഉം
അ സുഹറടെ ആര കെട്ടിക്കന്ന് പറഞ്ഞെ ആ ആ അവളെ കാണാറുണ്ട എന്നിട്ട്
ആരെ ആ പെണ്ണിനെ ആ ഏയ് തടിയൊന്നുല്ല
ആ ഷെറീനക്കെ എത്ര കുട്ടികളായോ
അറീല
ഉം അജിതാന അറിയില്ലേ പിന്നെ അജിതാന എ എന്ന് കണ്ടത
അരിം കാണലില്ല
ഗിരിജടെ അച്ഛനൊക്കെ മരിച്ചില്ലേ ഉം ഓക് എത്ര കുട്ടിഒൾ ഉണ്ടോ രണ്ടാണോ മൂന്നാണാവ ഇപ്പ കുട്ടിയോളും ഉണ്ടാവ
ഉം
ഉം
ജംഷീനക്ക് കൊറേ അനത്തിയാൾ ഇണ്ടായിനിലെ
ജംഷീനക് ആ ഗംഷീനക്കെ കൊറണ്ട് രണ്ട് മൂന്നെണ്ണ ഒക്കെ ഇണ്ടതില് വെറും പെൺകുട്ടിയോളല്ലേ അയച്ച അത് ആൺകുട്ടിണ്ട് ഒന്ന് ഒന്ന് ആൺകുട്ടിയ അയിറ്റളെ കല്യാണം കഴിഞ്ഞിണ്ട്
ഏ ആഹ് എന്താവും നമ്മള് തന്നാ കല്യാണം കഴിഞ്ഞാ പിന്നെ ഓരയ്യായിരിക്കും
ഉം കല്യാണം കഴിഞ്ഞിട്ട് ന്നക്കെ ഇങ്ങനെ കാണാൻ കിട്ടുന്നില്ലേ ഇപ്പം വീട്ട്ന്ന് ഇപ്പ കാണില്ലല്ലോ എന്നെങ്കിലുംക്കെ വീട്ടിൽ പോകുമ്പോ
അതെ എപ്ലേല് ല്ലേ വീട്ടിൽ പോകണംന്നോ അപ്പൊ ഓല് ഓലോ വെട്ടിച്ചൊടുത്തു അവിടെവിടെ
ആ പിന്നെ എൻ എന്താ നമ്മളൊന്നും പ്ലടുവിന് പഠിച്ച ആരങ്കിലുംക്കെ കാണലുണ്ടോ?
ഏയ്
ആറ് മറ്റേണ്ട് ജംഷീലെ ജംഷീൽ അവള് വിളിക്കാറുണ്ടോ?
ഇല്ലല്ല ഷെഹീറാനെ അറിയില്ല എനക്ക് ആ ഷെഹീർ വിളിക്കലുണ്ട് ആ ഓള് വിളിക്കലുണ്ട്
വിളിക്കാറൊണ്ടോ
ആ ആ
ഈ ഡാസ് കൊടുത്തോണ്ടോ ഈയ്
ഇല്ലെല്ല പറയുമ്പോലെ ഓൾക്കെ മറന്നെക്കോൾ
ഹ് ഹ് ഹ് ഹ ഹ ഹ ഓൾക്ക് എന്തെലും കൊടുക്കലുണ്ടോ ഈയ്
ആടി വേറെ ഞാൻ സ്റ്റാറ്റസ് പരിപാടി അങ്ങനെക്കെണ്ടാമ്പോളെ കൂട്ടട്ട്ണ്ട്
എന്ത് കൂ കൂടലുണ്ടത് ആഹ്
ആഹ് ഇത് മറന്നക്ക് പറയും പോലെ
ഹ് ഹ് ഹ് ഹ്
ഉം
എന്ത ചെയ്യാ?
പിന്നെ നീതുന്റെ പാടെന്താറീല്ല ഇല്ലടി ഇന്നുംന്നലൊന്നുല്ല.
മഴയൊന്നുല്ലാ ഉം ഇവടെല്ല
ഇല്ല ആ അതൊണ്ട് തുണ്യെളൊക്കൊന്നണ്ട് ഒണങ്ങി കിട്ടൊലോ.
നല്ലോം കിട്ട്ണ്ട് മഴ ങ്ങട്ട് തീരെ പെയ്തിട്ടില്ലേ ഇന്ന് ഞാന് മൂന്ന് മണി ക്ക്‌ മൂന്ന് മണിന്ന് കഴിഞ്ഞ പിന്നെ ഞാന് അഞ്ചരക്കനേ ഫ്രീയാവൊള്ളൂ ഇബടെത്തുമ്പം ഏഹ്
ആരില്ലാ?
ഇനി അഞ്ചരക്ക് ഫ്രീയാവൊള്ളൂ മൂന്ന് മണി തൊട് തായാല്ലേ മൂന്ന് മണ്യായാലെ ഉം അയ് നീ രാവിലെ വിളി പ്പൊ ഞാൻ നടന്ന് വെര്യാ കാരണന്താന്നോ അന്ന് ഞങ്ങടെ വണ്ടില്ലേ ഞങ്ങള് ഒര് ട്രിപ്പ്ട് ത്ത് വന്നു ന്നട്ട് രണ്ടാമത്തെ ട്രിപ്പിന് പോയപ്പോ അങ്ങട് ച എന്താ സ്റ്റാർട്ടാവ്ണില്ല സ്റ്റാർട്ടാവ്ണ്ട് വണ്ട്യങ്ങട്ട് പോണില്ല.
ആഹ് ആഹ് ഞാനന്നേ തൊടക്കത്തില് ഇജ്ജ് പർഞ്ഞിലേ ഞാം വണ്ടില്ലാന്നൊക്കെ പർഞ്ഞില്ലേ അപ്പോ ഞാ ൻ വിചാര്ച്ചതേ ന്ന ഇങ്ങളെ നാട്ടിലെ ഓട്ടോർഷ ഡ്രൈവർമാര് പെങ്ക് പെണ്ണ്ങ്ങളെക്കാരം
പെണ്ണുങ്ങളൊക്കെണ്ട് അല്ല ചെ ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ ഓട്ടർഷ ഓടിക്ക്ണ്ടല്ലോ
ഏഹ്
പിന്നെ എത്രോ ഞാനെത്രണ്ണത്തിനെ കണ്ട് ണ്ട് ഇപ്പൊ ഇബടെത്തെ അതെ പിന്നെ ഞാനെത്രണ്ണത്തിനെ കണ്ട്ണ്ട് പിന്നെ ഇതേപോലെ ഞങ്ങടെ ഇബട്ത്തൊര് സ്കൂള്
ആഹ്. നമ്മളെ ഞങ്ങളെ ഇവട്ത്തൊരു സ്കൂളുണ്ട് മായന്നൂര് സ്കൂള് നല്ല പ്രൈവറ്റ് സ്കൂളാ അയില് സ്കൂൾ വണ്ടിയോടി ക്ക്ണതേതാ ഒര് ടീച്ചറ് ഞാൻ ന്നിട്ട് ചോയിച്ചു ത് ഇന്റെ വണ്ടിത്തെ ഡ്രൈവറിനോട് ചോയിച്ചേ അതേ ഇതേത് സ്കൂൾത്തെണ് ചോയിച്ചപ്പം ഇങ്ങനെ പറഞ് അത് ടീച്ചറാണെന്ന് പറഞ്ഞു. ടീച്ചറാണ് ഡ്രൈവിംഗ്‌ യ്യണേ.
ടീച്ചറോ ടീച്ചർമാർക്കപ്പൊ സുഖാണ് കുട്ടികളെ എടുത്തിട്ട് സ് കൂൾക്കൊരറ്റ പോരലാ പോന്ന മതി. ഞാ ങ്ങട്ട് അതാ വിചാരിച്ചേ ഇജ്ജോട്ടർഷ ഓട്ടിച്ച്
എപ്പഴാ ഡ്രൈവിംഗിന് പോയെ. മ് ഹ ഹാ പക്ഷെ ഞാനൊക്കെ ഓടിച്ചാ എവിടെത്തും
അപ്പ ഈ പെണ്ണിതൊക്കെ പഠിച്ചോണ്ടെപ്പളാ പ്പൊ ഓടിച്ചു തൊടങ്ങീതൊക്കെ
മ് മാഷക്ഷരോന്നല്ല എന്നിട്ടിപ്പ ആ വണ്ടി അങ്ങനെ കേടന്നിട്ട് വേറെ വണ്ടി സ്കൂൾത്തെ ചെറു ചെറിയൊരു വണ്ടിയിണ്ട് അത് വന്നിട്ടാണ് കുട്ടിയ ബെ ഏഹ് കൊടുന്നതൊക്കെ അതുകൊണ്ട് കൊറച്ച് നേരം വൈകി. മ് മ് അതും നടന്നു വരുമ്പോയി വിളിക്ക
ഇഞ് രാത്രിക്ക് വേറെ ചോറും കൂട്ടാനൊക്കെ വെക്കണോ നമുക്ക് ദേഷ്യം വരൂലേ രണ്ടു നേരം ഇങ്ങനെ വെക്കുമ്പോ
ദേഷ്യൊക്കെ എന്ത് വര്ണ് പിന്നെ സമയം പോവണ്ടേ
ഉം സമയം പോവാൻ ഫോണില്
സമയം പോണില്ല
കുട്ടികളെ പഠിപ്പിച്ചാലും ഒക്കെണ്ടാവില്ലേ
കുട്ടികൾ ട്യൂഷന് പോണതേ
ട്യൂഷനു ഒണ്ടോ ആ ആ
ഇവിടെ അടുത്ത വീട്ടിലെ ഒരു പെൺകുട്ടി ട്യൂഷനെടുക്കുണ്ടെ അപ്പൊ അവര് ആ അഞ്ചരക്ക് ട്യൂഷന് പോയാൽ ഏഴരക്കെ വരുള്ളൂ അപ്പൊ അം നാനൂറ്റി അമ്പത് റുപ്യ കൊടുക്കണം രണ്ടാൾക്കും
ആ ആ
ആ രണ്ടു പേരുടെയും നാനൂറ്റമ്പത് റുപ്യ കൊടുക്കണം ആ അപ്പൊ പിന്നെ അവരുടെ കാര്യം നോ ആ അപ്പൊ അവര് അവിടെ നിന്ന് പഠിച്ചോളും പിന്നെ ഏഴരായി അവരെ കൂട്ടാൻ പോണം അത്രന്നേള്ളു
ആ നല്ലൊരു പണിയ
ഞാന് പിന്നെ പൈസ വേണം അത്ര തന്നെ പിന്നെ എന്താന്നോ നമ്മള് പഠിപ്പിക്കാനിന്നാലൊന്നും പഠിക്കണില്ലടി നമ്മ നമ്മുക്ക് ദേഷ്യം വരും അപ്പം മ്മള് വേഗം പോയി അടി വ അ വടി വടി എടുക്കും ആകെ പിന്നെ ആ കരച്ചിലും ബഹളവും അതും ഇതും ഒക്കെ ആയിട്ട് അങ്ങനെ ആകെ തെരക്കാവും
ആ നല്ല ബുദ്ധിമുട്ടന്നെയാണ് പഠിപ്പിച്ചല് പറഞ്ഞാ ഷീ
പിന്നെ പ്പ എന്തായാലും പൈ സ പോയാലും വേണ്ടില്ല പഠിച്ചട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാ മ് ട്യൂഷന് പോയല് പഠിക്കണൊക്കെണ്ടേ അവ പിന്നെ കൊറെ കുട്ടിയോളുണ്ട് അപ്പ ആ മ് മ് അപ്പൊ അപ്പ പിന്നെ ഗ്യാസ് കഴിഞ്ഞടി
ആ ആ ഞൊക്ക അടുപ്പത്ത് വെച്ചി ട്ട് വേണം ദേഷ്യം വരില്ലെ
ഏ
ദേഷ്യം വരില്ലെ ഏറെ
ദേഷ്യം വര്വോ നോക്ക അടുപ്പില് അതുകൊണ്ട് ഞാനിന്ത് നാലരക്ക് ണീക്കും ഇപ്പോ പണിക്ക് പോവുമ്പോ ചോറും കൂട്ടാനും അതൊക്കെ കൊണ്ടോവും ആ
ആ
ഉം തിന്നണം ഇഞ് ഇന്ന് ഞാൻ മീൻ വാങ്ങിനി ഇല്ലാ ആ മീൻ ഇഞ് വൈകുന്നേരത്തിന് ഉച്ചക്ക് ഞാൻ കെടന്ന് ഒറങ്ങൽ ഇണ്ട് ഇപ്പ ഈ സംഭവം ഞാൻ കെഴ്ച്ച മുതൽ ഒറങ്ങ്ണില്ല
ആ അപ്പ നല്ല ബുദ്ധിമുട്ടല്ലേ നാലരക്ക് നീച്ചുംമാണം പിന്നെ ഉച്ചക്ക് ഒറങ്ങിയിട്ടില്ലെങ്കി രാത്രി അത്ര
രാത്രി വെഴ്കും പത്ത് പയ്നൊന്ന് മണിയൊക്കെ ആവും അ ഇപ്പളും ഈ തെരക്കും ബഹളോ ഞാൻ ഒറങ്ങാറുണ്ട് ഉച്ചക്ക് നല്ല ഒറക്ക് ഒറങ്ങാറുണ്ട് ഇപ്പ ഈ ടാസ്ക്ക് കെയ്റ്റെ കാരണം
ആ അതാണ്ട് കയ്ച്ചെട്ടെ വിചാര്ച്ച്ട്ട് ലെ ഹ ഹ ഹ
അതങ്ങനെ അയാല് പിന്നെ വന്നാല് ഇണ്ടാവേ രാവിലെ ഇത്എല്ലാം കഴിയൊന്നില്ല രാവിലെ ഇതീറ്റളെ ഈ കുൾ മറ്റെ ഈ കുട്ടെളോട് തൊള്ള പൊൾ ച്ച്ട്ട് വാണം പോകണങ്കി തന്നെ അയിറ്റക്ക് ചായും വെള്ളം കൊട്ത്ത്. കഴിഞ്ഞ് അപ്പത്തിന് സമയാവും
ആ
തിരുമ്പലൊക്കെ ചെല കൊറച്ച് ഡ്രസ്സ് ഞാൻ എന്താ വൈയ്ന്നേരം തന്നെ തിര്മ്പിടും പിന്നെ രാവിൽത്തെ ഡ്രസ്സൊക്കെ ഞാൻ സോപ്പും പൊടിൽ ഇ ട്ടെച്ചിട്ട് പോവും ആ ആ